ഹലോ?
ആഹ് കേക്ക്ന്നെണ്ട് കേക്ക്ന്നെണ്ട്
ആഹ് എന്ത പരിപാടി
എന്താ ഇങ്ങനെ ഇരിക്കാണ്
ആണല്ലേ പണികളൊക്കെ കഴിഞ്ഞോ
ആഹ് ഞാൻ പഠിച്ചോണ്ടിരിക്ക ഉമ്മണ്ട് അവിടെ
ഓഹ് അപ്പൊ പണിയൊന്നും എടുക്കണ്ടാല്ലേ
ആഹ്
പണിയൊന്നില്ല ഓക്കെ എന്താ പഠിച്ചേ എന്താ പഠിക്കുന്നെ
ഞാന് സി എം എ
സി എം ഏല് ഓക്കെ അത് എത്ര വർഷത്തെ കോഴ്സാ
ഞാന് അയ്ന്റെ ഒപ്പം ബി കോമും കൂടെ ചെയ്യണെണ്ട് അതുകൊണ്ട് ഇല്ലെങ്കി അത് ഒറ്റക്കാണിന്നിണ്ടെങ്കില് രണ്ടര വർഷം
രണ്ടര വർഷം ആണല്ലെ ആഹ് ആഹ് ആഹ് ഇപ്പങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുവാവില്ലെ ഇന്ന് ക്ലാസ്സിണ്ടായോ
അതുള്ളതാ
അതെല്ലേ ഓക്കെ ഇപ്പഴൊക്കെ ഫ്രീ ആവല്ലോ എല്ലേ അല്ല ഇപ്പഴൊക്കെ അതുകൊണ്ട് ഫ്രീ ആയിരിക്കുവല്ലേ
ആഹ് അതെ ഇപ്പ ഫ്രിയാണ്
ആയിക്കോട്ടെ മഴേ‌ക്കിണ്ടോ
ആഹ് മഴ മഴ ഇന്നു വല്ലാണ്ടില്ല ഇന്ന് വയനാട് എന്തോ ദുരന്തൊക്കെ ഇണ്ടായിക്ക ണില്ലേ മണ്ണിടിച്ചിലൊക്കെ അഞ്ചു പേര് മരിച്ചൂന്നൊക്കെ കണ്ടു
അതേല്ലേ അഹ് അവിടെ എവിടെ നിങ്ങളിപ്പൊ ഇങ്ങളിടെ സ്ഥലം
ഞങ്ങള്. ഞാൻ മലപ്പുറം.
മലപ്പുറത്ത് ആഹ് ആഹ് മലപ്പുറം പെരുന്തൽമണ്ണ അവിടെയെക്കയാണോ.
ആഹ് ആഹ്
എന്താണ്. പെരിന്തൽമണ്ണ അടുത്താണോ ചോദിക്ക്യാ
അല്ല അല്ല എന്റെ വണ്ടൂരാ
വണ്ടൂരിൽ. അത് ദൂരെണ്ടോ പെരുന്തൽമണ്ണ അവിടന്നൊക്കെ ദൂരെണ്ടോ
ഇവിടുന്ന് നേരിട്ട് ബസ്സിണ്ട് പെരിന്തൽമണ്ണക്ക് പക്ഷെ ദൂരെണ്ട് ഒര് ഒന്നര ഒരു മണിക്കൂർ ഒരു മണിക്കൂറക്കെ എണ്ടാവും.
അതെല്ല ഞാനവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഷൊർണ്ണൂരാണ് അപ്പൊ ഞാനിത് അക്കൗണ്ട്സ് പഠിക്കാൻ അവിടെ വന്നിട്ടിണ്ടായിരുന്നു പെരുന്തൽമണ്ണ അതുകൊണ്ട് ചോദിച്ചതാ മലപ്പുറംന്ന് പറഞ്ഞാ നമുക്ക് പെട്ടന്ന് പെരുന്തൽമണ്ണയെ കണക്ട് ചെയ്യാൻ പറ്റാ.
ആഹ് ആഹ്
ഉ അതെ ചോദിച്ചെ
അത് ശരി
ഉം
ഏഹ് സാധാ എന്ത് അക്കൗണ്ടിങ് കോഴ്സാ പഠിച്ചിരുന്നേ
ഞാൻ ടാലി ജി എസ് ടി പഠിക്കാനെ ഒരാറുമാ ആറുമാസത്തെ കോഴ്സായിരുന്നു പഠിച്ചു വന്നപ്പോ അത് ഒരു വർഷമായി ഡിഗ്രിക്കെ കഴിഞ്ഞ്നിക്കണ ആ സമയത്ത് ഇല്ല ഇല്ല ഒന്നുമില്ല ജസ്റ്റ് പഠിച്ചു ഇറങ്ങി അത്രേ ന ഡിഗ്ര കഴിഞ്ഞു നിക്കണ സമയത്തായിരുന്നു അപ്പൊ പിന്നെ അതും കൂട പഠിച്ചു
ഇപ്പൊ വർക്ക് ചെയ്യാണോ
ഇപ്പൊ വർക്ക് ചെയ്യണ ആണോ ഇപ്പൊ എച്ച് ഡി എഫ് സിന്റെ ലോണിലാ ഉള്ളത് ലോൺസ് ചെയ്ത് കൊടുക്കുക ഉം ഇപ്പൊ അക്കൗ പഠിച്ചു കഴിഞ്ഞൽ ആറുമാസം കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്യാൻ കയറി ഇപ്പ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യ തന്നെയാണ്
അത്ശരി ആഹ്
ഉം ഉം. അതെ പിന്നെന്തൊക്കെയാ വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടില് ഉമ്മ ഉപ്പാ കാക്കു താത്ത ഇപ്പപ്പ ഉമാമ്മ
ഓ എല്ലാരും ഉണ്ടല്ലേ ഇപ്പ എല്ലാരും ഉണ്ടോ അവിടെ
ആഹ് എല്ലാരുണ്ട് കാക്കു താത്ത ഇല്ല താത്ത താത്ത പഠിക്കാണ്.
പഠിക്കാണല്ലേ ആഹ്
കാക്കും പഠിക്കാണ്
ഓ എല്ലാരും പഠിക്കുന്ന ആൾക്കാരല്ലേ ഓ താത്താന്ന് കേട്ടപ്പോ ഞാൻവിചാറിച്ചു മാരിഡ ആയിരിക്കുന്ന് അതാ ചോദിച്ചെ
ഏ ഇല്ല ഇല്ല ഇല്ല
നട്ട
താത്ത എ സി സിയക്ക് പഠിച്ചുകൊണ്ടിരിക്കയാണ് കാക്കു നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്
ഓ അതെല്ലെ ഭയങ്കര ആഹ് ആഹ് പ്ലസ് ടു ഏതായിരുന്നു എടുത്തെ
ഞാന് കമ്പ്യൂട്ടർ കൊമേഴ്സ്
കമ്പ്യൂട്ടർ കോമേഴ്സ് ആ എങ്ങനൊണ് എളുപ്പമുണ്ടോ
എളുപ്പന്ന് വെച്ചാല് എനിക്ക അതായിരുന്നു ഒന്നോടെ ഇഷ്ടം എനിക്ക് സയൻസ് കെമിസ്ട്രി ഫിസിക്സ് ഇതൊന്നും എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ ആയിരുന്നു അപ്പോ
ആ ഹ്ആഹ്
ആഹ് പിന്നെ എനിക്കാദ്യ സി എം എ അങ്ങനത്തെ കോഴ്സാണ് എടുക്കാനായിരുന്നു താല്പ ര്യം അപ്പൊ പിന്നെ എന്താ ഇത് എടുത്താ കൊമേഴ്സ് എടുക്കാണെങ്കിൽ നമ്മുക്കൊരു ബേസ് ഉണ്ടാവോല്ലോ
ബേസ്ണ്ടാവും അതെ അതെ ആഹ് ശരി
അപ്പൊ പിന്നെ അങ്ങനെ അത്‌ എടുത്തു എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ തീരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കൊമേഴ്സ്
കോമേഴ്സ് ഇട് തു അല്ലേ ആഹ്
എനിക്ക് വലിയ കുഴപ്പ ഇണ്ടായിനില്ല എനിക്ക് ഫീ എന്താപ്പോ പിന്നെ പ പത്ത് വരെ പഠിച്ച സബ്ജക്ട് ആളല്ലല്ലേ നമ്മള് പ്ലസ് വണ്ണും പ്ലസ് ടും പഠിക്കണത് കൊമേഴ്സ് സിലെ അപ്പൊ പിന്നെ എന്താപ്പോ അത് വൃത്തിക്ക് പഠിച്ചപ്പോ വല്ല്യ കോഴപ്പൊന്നുണ്ടായിന്നില്ല ഇൻക്ക് പത്തിലേറെ ഒന്നും കൂടെ സുഖായിട്ട് തോന്നിയത് പ്ലസ് വണ്ണും, പ്ലസ്ടുവാ
അതേല ഇഷ്ടപ്പെട്ട് പഠിക്കാണെങ്കി പിന്നെയൊന്നും അങ്ങനെ ടഫ് തോന്നില്ല്യ
ആഹ് അതെ എന്താ ഇൻക്ക് ടെൻത്ത്ന്ന്ത്ര ടെൻത്ത്ത്തെ സബ്ജക്ടാണൊന്നും ഇൻക്കിഷ്ടല്ലേനു ഇത് പിന്നെ ഇന് ക്ക് ഇഷ്ട ഇഷ മേ ബി മേ ബി ഇഷ്ടപ്പെട്ട് പഠിച്ചോണ്ടായിരിക്കും
അതോണ്ടാവും കൊറച്ചുകൂടി എളുപ്പായിട്ട് ഫീലെയ്യുന്നത് ഉം
ഇങ്ങളേതേരുന്നു
ഞാന് പ്ലസ് ടു ഹ്യുമാനിറ്റീസായിരുന്നു ഡിഗ്രി പിന്നെ എക്കണോമിക്സായി
ആഹ് ആഹ്
പിന്നൊരു ബഡുല്ലാണ്ട് അക്കൗണ്ടിങ് പഠിച്ചു
അങ്ങനെ പിന്നെ ഇവിടെത്തിയപ്പോ പിന്നെ അങ്ങനെയായി
ആഹ് ആ അതങ്ങനേണ് നമ്മക്ക് ചെലപ്പോ പ്ലസ് ടു ടു കഴഞ്ഞാല് ചെലപ്പോ വേറെന്തൊക്കെങ്കിലും മാറാൻ തോന്നും ഇൻക്ക് പ്ലസ്ടു കഴിഞ്ഞപ്പോ ഇൻക്ക് ഒരിക്കലും ഇഷ്ടല്ലാത്ത നഴ്സിങ്ങിനൊക്കെ പോവാനേനു താല്പര്യം
ആഹ് ആഹാ പിന്നെന്തെയിങ്ങനെ ആയില്ലേ?
ആഹ് പിന്നെൻക്ക് കൊമേഴ്സ്ട്ത്താ പറ്റൂലല്ലോ? എന്താ
ആഹ ആഹ ആഹ ആഹ
ജനറല് പറ്റും ജനറൽ നേഴ്സിങ് പറ്റും പക്ഷെ അത് ഭയങ്കര കിട്ടാൻ ഭയങ്കര പാടേക്കാരം
അതേലെ? ഉം
ഉം ഉം വീട്ടിലാരൊക്കെണ്ട് മാരിഡാണോ?
ഞാൻ മാരീഡല്ല വീട്ടില് അച്ച നുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയ്ണ്ട്, ഏട്ടന്ണ്ട്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ട് ഏട്ടന് ജോലിയ്ണ്ട്
ഏഹേ അഹ് ശെരി
ഉം ഉം ഉം അങ്ങനെയെക്കെ ഞാനിപ്പയീ പറയുംപോലെ നമ്മള് രാവിലെയും വൈകുന്നേരം വരെ ണ്ടാവും പിന്ന ഈയൊരു ടൈമൊക്കെ തന്നെണ്ടാവൊള്ളു പിന്നെ അവിടുന്ന് ഈ ബ്രേക്ക് കിട്ടുന്ന സമയത്തൊക്കെ വിളിക്കലണ്ട് ഹലോ
ഹലോ
ആഹ് കേക്ക്ന്നില്ലേ?
ആഹ് കേക്ക്ണ്ടല്ലോ
ആ ഓക്കെ ഞാനൊന്നും പറയാത്തപ്പ വിചാരിച്ചു കേൾക്കുന്നില്ലാന്ന്‌
ഏ് ഞാൻ പറയുന്നുണ്ട് ഇങ്ങക്ക് കേക്കാത്തോണ്ടായിരിക്കും
അതേലേ? എടയിലൊന്ന് എടക്കിണ്ടങ്ങനെട്ടോ എടക്കി കേക്കായിം പിന്നെ ബഫറിങ്ങാക്കെണ്ട് ഇതിലെല്ലാ
ആഹ് ആഹ ആഹാ ഇത് ഫോണ് ഓഫാവൊല്ലോ നമ്മള് എന്താ സ് ക്രീന് സ്ക്രീൻ ഓഫാകുമ്പോ കേൾക്കാതാവ്ണ് ണ്ട്
ആഹ് ഇന്നായിപ്പതാണ്ടായത് ഇപ്പ ഞാൻ ശ്രദ്ധിക്കാതെ ഓഫായി സാധാരണ അങ്ങനത്തെരു സാഹചര്യണ്ടാവല്ലില്ല ഞാ എപ്പഴും ശ്രദ്ധിക്കല്ണ്ട് ഇപ്പം സ്ക്രീനോഫായി അതാ തോന്നുണ്ട്
ആഹ് ആഹാ
ഉം അതൊണ്ടാ കിട്ടാതെയിരുന്നേ ഉം.
എന്നിട്ട് വീട്ടിലെത്തിയോ ഏ എപ്പളാ രാവിലെ പോവാ.
അത് അവിടെ എത്താനൊരു ഒമ്പതരക്ക് എത്തിയാൽ മതി. ഇവിടുന്നൊരു ഒമ്പത് മണി ആ ഒരു ടൈമിലൊക്കെ ഇറിങ്ങിയാ മതി. അരമണിക്കൂറേ ഒള്ളൂ. ഒരു അഞ്ചര വരെ ഉണ്ട്, പിന്നെ നമുക്ക് ഒരു അഞ്ചു മണി ആ ഒരു ടൈമില് എറങ്ങിയാലും കുഴപ്പൊന്നുമില്ല. അഞ്ചുമണി ആ ഒരു ടൈമിലൊക്കെ ഇറങ്ങാൻ പറ്റും ഉം.
രാവിലെ വൈഗി കയറിയാൽ അത് രാത്രി കവറ് ചെയ്താൽ മതിയാകാരംല്ലേ.
ഇല്ല അങ്ങനെ പറ്റില്ല ഇത് കറക്റ്റ് ഒമ്പതരക്കന്നെ എത്തണം.
ഏ അഹ് ശെരി.
ആ എന്തായാലും ഒമ്പതരക്കെന്നെ എത്തണം. അഞ്ചര ആണ് ടൈം പിന്നെ വൈകുന്നേരം മാത്രം അഞ്ചു മണിക്ക്, പിന്നെ ടൈമിങ്ങ് കൂടുതൽ അവിടുത്തെ വർക്കെയ്യും. വർക്ക് നല്ല പ്രഷർള്ളതാ ടാർഗറ്റ് ഒക്കെ ഉള്ളതാ. ടാർഗറ്റ് എടുത്താൽ മതി. ഓ മാസം ഫസ്റ്റകെ ആയ തുകൊണ്ട് വല്യ ഒരു തിരക്കൊന്നുല്ല, പക്ഷെ മാസം അവസാനത്തേക്ക് നല്ല തെരക്കും, ഒരു ഒന്നിനും ഒരു സമയം ഉണ്ടാവില്ല ഒരു ടെൻഷനും ഒക്കെയാവും.
ആ ടാർഗറ്റുള്ള പണിയാകുമ്പോ കുറച്ച് സ്ട്രെസ്സ് കൂടുതല്ലയികാരംല്ലേ.
സ്ട്രെസ്സ് കൂടുതലാണ് ആ. പിന്നെ എന്താ വെച്ച നമ്മുക്ക് സ്ട്രെസ്സുംണ്ട് അതനുസരിച്ചിട്ട് ബെനിഫിറ്റും ഉണ്ട്. നമ്മള് കൊറച്ച് സ്ട്രെസ്സ് ചെയ്ത് ഇപ്പൊ ഒരു മാസം, പതിനഞ്ച് ലക്ഷം ഒക്കെ ആയി അടുത്ത മാസം മുപ്പത് ലക്ഷം ആവാണെങ്കിൽ നമുക്ക് ഇൻസെന്റീവും കൂടുതൽ കിട്ടും.
ആ ആ സാലറി കൂടിണ്ടാവുല്ലേ.
സാലറി കൂടുതലാ. സാലറി ബേസിക് സാലറി ഇൻസന്റീവ് എന്തായാലും കേറല്ലോ, അപ്പൊ നമക്ക് കൂടുതൽ സാലറി ആവുല്ലോ.
ആഹ് ആ ആ.
അങ്ങൻത്തെരു ഗുണണ്ട്. നമ്മളിപ്പോ സാധാരണ ഇപ്പോ അതല്ലാതെ സാലറിക്ക് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കി, ഇപ്പൊ പതിനെട്ടായിരംക്കെ ആണെങ്കി, മാസം അത്ര തന്നെ വാങ്ങേണ്ടി വരും. നമക്ക് കൂടുതൽ എഫേർട്ട് ഇട്ടാ കൂടുതൽ കിട്ടും അങ്ങനെ ഇല്ല.
ഇല്ലാല്ലേ.
ഞാൻ ചെയ്യണത് ഞാൻ ചെയ്യണതന്നെ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മള് ആദ്യം ഒരു വർഷൊക്ക ബുദ്ധിമുട്ടന്നെയാണ്. പിന്നെ ട്രാക്കിൽ കേറിയ പിന്നെ നമക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല.
ആഹ് ആ.
ഉം അപ്പൊ കൂടുതല് ലോൺസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ബെനിഫിറ്റും കിട്ടും.
ബെനിഫിറ്റ് കിട്ടുണ്ടോ ആ ശെരി. ഇത് ഈ ടാലി പറയണ സംഭവം എന്താ, ഇപ്പൊ കൊറെ ആൾകാര് അത് പഠിക്ക്ണണ്ട് എന്നൊക്കെ പറയും.
ഞാന് കൗൺസ് ജസ്റ്റ് ഒരു ബേസിന് പഠിച്ച്ന്നോള്ളൂ. ഞാനിപ്പ ലോണില് ടാലിയും ജി എസ് ടി ഒന്നും അല്ല ചെയുന്നത്. ജസ്റ്റ്‌ സിസ്റ്റം ഒരു ഹാൻഡിൽ ചെയ്യാനുള്ള ഒരുതിനും ഒക്കെ പഠിച്ചുന്നന്നെ ഒള്ളു.
ഏഹ് ഏ.
ഉം ഉം ടാലിന്ന് പറഞ്ഞ പ്പ നമ്മള് അക്കൗണ്ട്സ് ഇപ്പൊരു ക ടയില് ഷോപ്പില് നിക്കേണെങ്കി അവിടുത്തെ എക്സ്പെൻസ് ഇൻകം എക്സ്പെൻസ്, പ്രോഫിറ്റ് അതൊക്കെ നോക്ക അതിന്റെയോക്കെ ഒരു മാനേജ്മെന്റണ് ടാലി.
ആഹ് ആ.
ഉം ഉം ഇപ്പൊ ചില ആൾക്കാര് ഷോപ്പിലൊക്കെ നമ്മള് ഇരിക്കല്ലോ കൺസില ക്കാണെങ്കില് ഇപ്പം മൊബൈൽ ഷോപ്പാണെങ്കില്, അവിടുത്തെ സ്റ്റോക്ക് ഇന്ന് എത്ര ഇൻകം വരുന്നുണ്ട് എത്ര എക്സ്പെൻസ് ഉണ്ട് ഓൾഡ്സ്
ആ ആ പോക്ക് വരവ് ലേ പോക്ക് വരവ് കണ്ട്രോൾ ചെയ്യ
കണം അതാണ്
ആ ആ എന്നാ ശരി ഞാൻ വിളിക്കട്ടോ
ആഹ് ഓക്കെ ഓക്കെ ശരി
ഉം